ക് കേൾ
ആഹ് കേൾക്കാം കേൾക്കാം
ഓക്കെ സംസാരിച്ചു
നമുക്ക് ഈ ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഒക്കെ എന്താ പറയാ ഗുണങ്ങളും ദോഷങ്ങളും സംസാരി രിക്കല്ലേ
അതെ ഓക്കെ അപ്പൊ എനിക്കൊന്നു നമ്മള് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോ നമ്മള എല്ലാരും പണ്ട് കാലത്തൊക്കെ പോലെയല്ല ഇപ്പോഴത്തെ ജനറേഷനിൽ പെട്ട് ട്ട അല്ലെങ്കിൽ നമ്മളടക്കമുള്ള എല്ലാ ആൾക്കാരും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ള നോട് കുറച്ചും കൂടി ഇഷ്ടം അല്ലെങ്കിൽ എന്താ പറ ആ ഒരു രീതിയിലേക്ക് നമ്മളെ ഒരു സംസ് കാരം മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനും ഏഹ് നിങ്ങള് നമ്മള് ഇപ്പോ സൂചിപ്പിച്ചപോലെ ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നപ്പ്ളി. ത് അപ്പൊ നമുക്ക് ഇതിന്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇ എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ എനിക്കൊന്ന് ഇപ്പോ നമ്മള് ഓൺലൈനില് നമ്മള് ഒരു ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ നമ്മള് ഈ കടകളിലൊക്കെ അല്ലെങ്കി പോയി അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഷ് ഇഷ്ടപ്പെടൂല അപ്പ ചെലപ്പോ കുറേ കടകളിലൊക്കെ കേറേണ്ടി വരും അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടൊര് കളർ അല്ലെങ്കിൽ ഒരു ഡിസൈൻ അങ്ങനെ അപ്പൊ ആ ആ ഒരു സംഭവം അതായത് എന്താ പറയാ നമ്മൾ കൊറെ വാരി വലിച്ചിട്ട് കടക്കാർക്കും ഒരു ബുദ്ധിമുട്ടായി നമ്മള് പോ പോയി ആ കടയിന്നൊന്നും വാങ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലാതെ ഇറങ്ങി വന്ന് അപ്പൊ ആ ഒരു സംഭവൊക്കെ എന്താണ് ആ ആ ഒരു ഇഷ് ഒക്കെ വെച്ച് നോക്കുമ്പോ എനിക്കൊന്നു ഓൺലൈനിൽ നോക്കുമ്പോ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് ഇഷ് ഇഷ്ടപ്പെട്ട സാധനം എത്ര വേണമെങ്കിലും ഏത് സ്റ്റോറില് വേണോങ്കി നോക്കി ഇഷ്ടപ്പെട്ടത് വാങ്ങാൻ പറ്റുക എന്നുള്ളത് എനിക്കൊന്നുന്നു ഒരു ആദ്യത്തെ ഒരു പോസിറ്റീവ് ആയിട്ട് എനിക്കതാണ് തോന്നുന്നത് നിങ്ങളുടെ ഒരു അഭിപ്രായം
എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും ഓൺലൈൻ ഷോപ്പിംഗിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണ് കൂടു കൂടുതൽ എൻ്റെ എൻ്റെ ഇത് പറഞ്ഞാല് എനിക്ക് പിന്നെ പെട്ടെന്ന് പുറത്ത് പോകാനൊരു മടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഈ കുട്ടികളെ കൊണ്ടൊക്കെ പോകുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണം അവര് നമ്മളെ സമ്മതിക്കില്ല ഇങ്ങനെ നോക്കാനൊന്നും ഏഹ് സെലക്ട് ചെയ്യാനൊന്നും ടൈം ഉണ്ടാവില്ല അപ്പൊ ഇതാവുമ്പോ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് എപ്പ് വേണെങ്കിലും നോക്കാം പിന്നെ ഒരുപാട് വേറൊരു ഇത് പറഞാല് ഒരുപാട് ഓഫറുകളൊക്കെ ഉള്ളകൊണ്ട് എനിക്ക് തോന്നുന്നു നല്ല വിലയിലൊക്കെ വ്യത്യാസംഉണ്ട് നമ്മളുടെ നാട്ടിലെ കടകളിലേക്കാളും ഈ ഓൺലൈനില് വിലകളില് നല്ല ത്യാസം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഒരു പത്താണെങ്കിൽ പത്ത് കുറയട്ടെ എന്നാണോ നമ്മളെ മലയാളികള് വിചാരിക്കാം സംഭവങ്ങളൊക്കെ ഇവിടെ ഓൺലൈനിൽ ഉണ്ടാവും ചിലപ്പം ഓഫ് ലൈൻ ഇതിൽ പോയാല് ചിലപ്പോ നമുക്ക് ട്ടില്ല അതും അതിന്റെ ഒരു ഗുണം തന്നെയാണ്
അതെ അതുപോലെ എന്താ പറയാ ഇപ്പൊ എല്ലാ സാധനവും ഇപ്പോ ഞാനിപ്പോ ബാംഗ്ലൂര് ജോലി ചെയ്ത് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് എന്താ പറയാ എ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മെഡിസിന്‍ വേറെ എ ടു ഇസഡ് എല്ല കാര്യങ്ങളും ഇപ്പോള്‍ ഓൺലൈനില് ഒരു സു പ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന ലോകത്തുള്ള എല്ലാ സാധനവും ഇപ്പോ ഓൺലൈനായിട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് മാറണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തി അത് മെല്ലെ മെല്ലെ വന്ന് ണ്ടരിക്കുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയാ സെപ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പാലും പച്ചക്കറിയും എന്താ നമു ക്ക് വേണന്ന് എ ടു ഇസഡ് സാധനങ്ങൾ എല്ലാം മെഡിസിൻ അടക്കം നമുക്ക് എന്തൊക്കെ വേണോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എന്താ സ്വിഗ്ഗി പോലത്തെ സംഭവങ്ങളൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങള് എല്ലാ കാര്യങ്ങളും ഇപ്പോ ന ക്ക് എന്തലും നമ്മുടെ വീട്ടിലേക്ക് നമ്മള് ഡോറിന്റെ അടുത്ത് ത്ത് വന്നിട്ട് നമ്മള് വീട്ടിലെത്തിച്ചേരുന്ന രീതിയിലേക്ക് മാറിയണ്ട് ശരിക്കും നമ്മളത് പെട്ടെന്ന് പുറത്തു പോകുക അല്ലെങ്കിൽ എന്താ പറയാ ഡ്രസ്സൊക്കെ മാറി പുറത്തു പോയി ആ ഒരു മെന ക്കേട് അല്ലെങ്കിൽ പെട്ടെന്ന് വീട്ടിൽ ഗസ്റ്റ് വരിക അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അല്ലെങ്കിൽ വീട്ടിൽ ഒറ്റൊക്കെ ഉള്ളൂ അങ്ങനെയൊക്കെ ആ ഒരു സമ്പ സന്ദർഭത്തിലൊക്കെ നമുക്ക് ശരിക്കും വളരെ ഉപകാരം
അതെ അതെ അതെ പിന്നെ വേറെന്ന് വെച്ചാല് നമുക്കിപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കില് അപ്പ തന്നെ റിട്ടേൺ ചെയ്യാനുള്ളരു ഇത്ണ്ടല്ലോ സംവിധാനം ഉണ്ടല്ലോ അപ്പൊ അത് നമ്മളിപ്പോ കട ളിലൊക്കെ ആണെ നമ്മാൻ വിക്കാൻ പിന്നെയും ചെല്ലണം അവരുടെ വീർത്ത മുഖം കാണണം അവരെന്തായാലും തിരിച്ച് പൈസ തരില്ല ഇതാവകുമ്പോ നമുക്ക് റിട്ടേൺ അടിച്ചാല് റീഫണ്ടും കിട്ടും അങ്ങനെ ഒരു കാര്യംഉണ്ട് ഇനി എക്സ്ചേഞ്ച് ചെയ്യണെങ്കിൽ അതും ചെയ്യാം അങ്ങനെയുള്ള ഒരു സമ്മി എനിക്കങ്ങനുള്ളത് ഞാൻ പറഞ്ഞ എന്തുകൊണ്ട് നല്ലതാണ് നമുക്ക് പിന്നെയും എവിടെയും പോകേണ്ട നമ്മുടെ വീട്ടിൽ തന്നെ അവര് പിന്നെയും കൊ ണ്ടത്തരും ‌ കുടുതലായിട്ടതിനാശ്രയിക്കുന്ന വ്യക്തി എന്നനിലേല് എനിക്ക് കൂടുതല് ഇപ്പ സഹ ഹായമായി തോന്നിയിട്ട്ള്ളത് ഓൻലൈൻ ഷോപ്പിങ് തന്നെയാണ് ഞാൻ എന്ത് കാര്യം ഓൺലൈനിൽ തന്നെയാണ് ആദ്യം ദ്യം നോക്കാറ്
അതെ ശെരിക്കും അതെ ശെരിക്കും ഞാൻ അത്യാവശ്യം ഓൺലൈനായിട്ട് സംഭവങ്ങളൊക്കെ വാങ്ങുന്ന ഒരാളാണ് അപ്പ നമുക്ക് ചെല ഇഷ്ടപ്പെട്ട ക കളർ ചെലപ്പോ നമ്മളൊ ഒരു കടയിൽ പോയാ ചെലപ്പോ ഇഷ്ടപ്പെട്ട കളർണ്ടാവും കളർ ണ്ടാവുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ണ്ടാവൂല്ല ഡിസൈൻ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ വെല കൂടുതലായിരിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തു നോക്കിട്ട് പർച്ചേസ് എനിക്കോന്നു അത് ലേ ലേഡീസിനാണെന്ന് തോന്നുന്നു കൊറച്ചും കൂടെ അത് ശരിക്കും അത് മനസ്സിലാവുന്ന എനി തോന്നെ അപ്പ അവർക്ക് ഒരുപാട് കളർ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ണ്ടാകുമ്പോ അത് അല്ലെങ്കിൽ ഡിസൈൻ പിന്നി അത് സെറ്റാവൂല അല്ലെങ്കിൽ കളർ ഇഷ്ടാവൂല്ല എല്ലാം ഒക്കെ ആകുമ്പോഴത്തേക്ക് വെല കൂടുതലായിരിക്കും അപ്പ ഈ ഓൺലൈനിൽലാകുമ്പോ നമുക്ക് ആ ഒരു പ്രശ്നം ന്നില്ല അല്ലെങ്കി കടക്കാരനെ നിങ്ങൾ നേരെ സൂചിപ്പിച്ച പോലെ ആ വീർത്ത മുഖം കാ ണ്ട ഒരവസ്ഥയൊന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് സമയത്ത് പോയി ഏത് പാതിരാത്രി വേണെങ്കിലും നമുക്ക് നമ്മള് ഓൺലൈനായി ട്ട് നമുക്ക് നമ്മളെ മൊബൈൽ മാത്രം ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യാം കണ്ടുപിടിക്കാം അല്ലെങ്കിൽ എന്താ പറയാ വെല ഏതിലൊക്കെ ചെല ഇപ്പോ ഓരോ വെബ് സൈറ്റിൽ ഓരോ സ്റ്റോറിലും ഓരോ റേറ്റ് ആയിരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വെലയൊക്കെ നമു ക്ക് അഡ്ജസ്റ്റബിൾ ആയ റേറ്റ് നോക്കിയിട്ട് ഒരു ഇഷ്ടപ്പെട്ട സാധനൊക്കെ പർ പർച്ചെസ് ചെയ്യം അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ എത്ര പ്രാവശ്യമാണങ്കിൽ നമുക്കത് മാറ്റി കൊടുത്ത് ല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ശരിക്കും ഇതിന്റെ ഒരു പോസിറ്റീവ് ഗുണങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെ
അതെ പിന്നെ എനിക്കൊന്നു ഈ കടയിലൊക്കെ ഞങ്ങള് ഗേൾസിനെ സംബന്ധിച്ച് എനി ക്കോന്നു ഞങ്ങൾക്കൊരു കടേല് മൂവായിരം രൂപയിൽ കുറഞ്ഞ ഒരു ചുരിദാർ ഇപ്പൊ ഇന്നത്തെ ഈ കാലത്ത് കിട്ടില്ല പക്ഷെ ആ സെയിം സാധനം ഓൺലൈനിൽ ഞങ്ങൾക്ക് ആയിരം രൂപയ്ക്കും ആയിരത്തി ഇരുന്നൂറ് രൂപ ക്കൊക്കെ കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ കൂടുതൽ ഓൺലൈനെ നോക്കുന്നത് അല്ലാതെ നമുക്ക് ഇവ് ടെള്ള കടക്കാരോട് ദേഷ്യമായിട്ടോ ഒന്നല്ല അത്രെയും വെലയില് വ്യത്യാസം വരുന്നുണ്ട് ആ അവിടെ ചെന്നാൽ നമുക്ക് എന്തായാലും നല്ല പൈസ കൊടുത്തിട്ട് നമുക്ക് മേടിക്കണം ഇവിടെ ചെലപ്പോ എണ്ണൂറ് രൂപ ക്കെ നമ്മള് വിചാരിച്ചെ ചുരിദാറും പിന്നെ എന്താ പറയാ മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ട്ന്ന്ണ്ട് ചെരുപ്പിനൊക്കെ നല്ല വെല കുറവാണീ ഓൺലൈനില് വരുമ്പോ ഇപ്പ നമ്മൾ എങ്ങനായാലും നമുക്ക് പത്ത് രൂപ കൊറയുന്ന കാര്യാണല്ലോ നമ്മള് നോക്ക ഓഫറും കാര്യങ്ങളും വരുമ്പോ ഈ രാത്രിയൊക്കെ ഒരുപാട് ഓഫ റൊക്കെ വരുന്നുണ്ട് അങ്ങനെയാവുമ്പോ അങ്ങനെയും കിട്ടും നമുക്ക് കടകളിലൊന്നും അങ്ങനെ അത്രയും ഓഫറിൽ കിട്ടില്ലല്ലോ
അതെ ശെരിയാണ് അതേപോലെ തന്നെ എനിക്കോന്ന് ഇതിന്റെ കുറച്ച് നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് ച്ച് നമ്മള് പറയാണെങ്കിൽ എനിക്കോന്ന് ആദ്യം എനിക്ക് ഓർമ്മ വരുന്ന് എന്താ പറയാ നമ്മളീ കടയിലൊക്കെ പോയിട്ട് നമുക്ക് നമുക്ക് വെലയൊക്കെ വെലപേശി വാങ്ങിക്കാനൊക്കെ സംവിധാനങ്ങൾ ണ്ടല്ലോ അതായത് നമ്മളിപ്പോ ഒരു ആയിരം രൂപയുടെ സാധനം എന്താണ് വെല പേശിട്ട് അങ്ങനെ ഒരു രീതിയൊന്നും നമ്മുടെ ഓൺലൈനിൽ ഇല്ലന്നുള്ളത് ഒരു ഇതാണ് പിന്നെ ക്വാളിറ്റി നമ്മളിപ്പോ ആ ഒരു ഫോട്ടോ കണ്ടിട്ടാകുമ്പോ ചെലപ്പോ ഒരു എന്താ പറയ ഒരു ഒരു എന്താ പറയ ഒരു ആക്ടർ ഒരു സിനിമ ആയിട്ട് ബന്ധ പ്പെട്ട ആൾ അല്ലെങ്കിൽ ഒരു മോഡല് ആ ഒരു വസ്ത്ര ഡ്ര ഇട്ടിട്ടാണ നമുക്കത് ഭയങ്കര നല്ല രസായിട്ട് തോന്നും പക്ഷേ അത് നേരെ മറിച്ച് നമ്മളത് വാങ്ങീട്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോ നമുക്ക് തീരെ അത് ചേരൂല ല്ലെങ്കിൽ എന്താണ് ഇഷ്ടപ്പെടാത്ത ഒരു ഇതൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ എനിക്കോന്നു നമുക്ക് ഇട്ട് നോക്കി ട്ട് അല്ലെങ്കി നമുക്ക് അങ്ങനെയുള്ള രീതിയിലൊക്കെ നോക്കി ക്കുമ്പോ എനിക്ക് തോന്നുന്നു അതൊരു വല്യൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം തോന്നുന്നു അതന്താ പറയ നമ്മള് നല്ല ആ ഫോട്ടത്തിൽ കാണു നല്ല ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഒരു നല്ലൊരു സാധനായിട്ട് നമുക്ക് തോന്നും പക്ഷേ നമ്മളത് വാങ്ങിച്ചു നോക്കുമ്പോ പ്പോ അത് ഒരു എന്താണ് ഒരു നമ്മൾ വിചാരിച്ചരു ക്വാളിറ്റി ഇല്ല എന്നുള്ള അത് അങ്ങനൊരു തോന്നലുണ്ടായിട്ടണ്ട് ഇത് രെ
അതെ പിന്നെ എനക്കോന്ന് നമ്മളീ ഓൺലൈൻ കൂടുതൽ ആശ്രയിക്കുമ്പോൾ നമ്മളിവിടുള്ള ചെറുകിട അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അവരൊക്കെ അടച്ചുപൂട്ടേണ്ട അവസ്ഥയാണ് കാരണം ഒരുപാട് ഷോപ്പുകൾ കാണാം വലിയ തിരക്കൊന്നും ഇല്ലാതിരിക്കുന്നത് കാരണം കൂടുതൽ ആൾക്കാരും ഇങ്ങനെ ഓൺലൈനിൽ ആശ്ര ക്കുന്നു ഡ്രസ്സ് മാത്രല്ല എല്ലാ കാര്യങ്ങളും അപ്പൊ അവർക്ക് അവര് വെച്ചാ അവർക്ക് കൊള്ളലാ ഭം എടുക്കാതെ നിവൃത്തിയില്ല അവർക്കാകെ അതിൽ നിന്ന് അത്രേ ലാഭം കിട്ടുന്നുല്ലോ പക്ഷെ ഓൺലൈൻകാർക്ക് അങ്ങനെയല്ലല്ലോ അപ്പോൾ ഇവർക്ക് നമ്മള് പരമാവധി ഓൺലൈൻ ഷോപ്പിംഗ് കുറച്ചിട്ട് ഇങ്ങനെയുള്ളവർ സഹായിക്കുന്നതാണ് നമ്മുടെ നാടിന് നല്ലത് പക്ഷെ ആരും അത് നമ്മള് ചിന്തിക്കുന്നില്ല നമ്മളെങ്ങനെ ങ്കിലും പത്ത് രൂപ കുറയാനാണ് നോക്കുന്നത്
അതെ ശരിക്കും പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു വേറൊരു വിഷ യാണ് എനിക്ക് തോന്നു എന്താ പറയാ നമ്മളീ ഇപ്പൊ ഞാനിപ്പൊന്നൊരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു നമ്മളത് ച്ചത് ഓൺലൈൻ ആണ് അത് വാങ്ങിക്കുന്നെങ്കി അത് പൈസവടെ കൊടുത്തു അതോടെ എന്താ പറയുക നമ്മുക്ക് ആ കമ്പനി ആയിട്ട് പിന്നെ എന്താണ് അതിന്റെ സർവീസ് സെന്റർ എവിടെ അല്ലെങ്കിൽ ആ ഒരു നമുക്ക് മൊബൈൽ എന്തെങ്കിലും ആ സാധനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരാണെങ്കി നമുക്കത് ചെലപ്പതിന് സർവീസ് സെന്റർ അതിന് കമ്പനിയോട് ഉണ്ട്ന്നൊക്കെ പോയി അലഞ്ഞ് തിരിഞ്ഞ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മളിപ്പോരു ഷോപ്പ മൊബൈൽ വാങ്ങിയതെങ്കിൽ നേരിട്ട് ആ ഷോപ്പിൽ തന്നെ കൊണ്ട കൊടുത്ത അവര് അതിന്റെ വേറണ്ടി നമുക്ക് ക്ലെയിം ചെയ്തു തരുന്ന ഒരു ആ ഒരു സംഭവം ഒക്കെ വെച്ച് നോക്കുമ്പോ എനിക്കൊന്നു ഓൺലൈൻല് വച്ച് നോക്കുമ്പോ ഇങ്ങനെ വല്യ വ ല്ല വില കൂടുതലുള്ള സാധനങ്ങളൊക്കെ മൊബൈൽ ഫോൺ പോലത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും ഡയറക്റ്റ് ഷോറൂമിൽ അല്ലെങ്കിൽ കടകളിൽ പോയി വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടി
അതെ അതെ നല്ലത് തോന്നിട്ടുണ്ട് പിന്നെ നമ്മൾീ കൊള്ളല ഇ നമുക്കൊരു പ്രളയവും കേരളത്തി ഒരുപാട് ഇതൊക്കെ വിഷയങ്ങളൊക്കെ വന്നപ്പോ ഇങ്ങനെയുള്ള ണല്ലോ നമ്മളെ സഹായിച്ചത് ഇവിടെയുള്ള ചെറ കച്ചവടക്കാരാണല്ലോ എല്ലാ കാര്യത്തിലും ഈ ോ ഈ ഫ്ലിപ്കാർട്ടും ഈ മീഷോയും നമുക്കൊന്നും ഒരു രൂപ പോ സാക്ഷ നമ്മളൊക്കെ അവർക്ക് ഭീമ നമ്മള് അവരുടെ അടുത്തുന്ന് വാങ്ങുന്നുണ്ട് ക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് സഹായങ്ങൾ നൽകിയത് അത് നമ്മളാരും ചിന്തിക്കുന്നില്ല മലയാളികള്
അതെ ശരിക്കും അത് ആ കാര്യം പറഞ്ഞപ്പോണ് എനിക്ക് ഓർമ്മ വന്നത് ശരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ അല്ലെങ്കിൽ ഇതൊക്കെ എനിക്കൊന്നു ഈ പല കമ്പനികളും നമ്മൾ ഓൺലൈയിന സാധനങ്ങൾ വ പല കമ്പനികളും വിദേശ കമ്പനികളാണ് അതായത് നമ്മുടെ പൈസ അവര് അവരുടെ നാട്ടിലേക്ക് എത്തപ്പെടുകയായിരുന്നു ശരിക്കും നമ്മടെ നാടിന് ആ ഒരു വികസനത്തിന് അല്ലെങ്കിൽ എന്താ നമ്മുടെ നാട്ടിൽ നന്മക്ക് ആ ഒരു പൈസ ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മള് ഓൺലൈൻ രീതിയിൽ നിന്ന് മാറി ഓഫ്ലൈ നിലൊക്കെെ അതുപോലെത്തെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥതയിലൊക്കെ ഒരു വൻ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ന്നാണ് എനിക് തോന്നുന്നത്
എനിക്കന്നാ അതുകൊണ്ടാണ് പലയിടത്തും ഈ പ്രതിസന്ധിയും സാമ്പത്തിക പ്ര ന്ധിയും തൊഴിലായ്മൊക്കെ കൂടെ വരുന്നത് കാരണം എല്ലാരും ഓൺലൈൻ ആശ്രയിക്കുമ്പോ നമുക്ക്‌ കടകളൊന്നും അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല പല കടകളും അപ്പ അങ്ങനെയാണ് കൂടുതലും പ്രതിസന്ധി ക്ക ഇണ്ടാവുന്നുള്ള അഭിപ്രായാണ്
ഓക്കെ അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം
ആഹ ഓക്കേ ഓക്കേ